ആ പറയ്
ആ അത് റേഞ്ചിന്റെ ഇഷ്യു വന്നതാ.
റെയിഞ്ചിന്റെ ഇഷ്യു
ആ ഞാന് ഐ ഫോണില് ഐ ഫോണില് യൂസ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ
ആ ആ ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം
വിഷേശങ്ങനെ
ചായൊക്കെ കുടിച്ചോ ഞാനോ ഞാന് ഇതേപോലെ തന്നെ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇപ്പോ വന്നതേ ഉള്ളൂ. അപ്പൊ അവിടന്ന് ഇങ്ങനെ ചായൊക്കെ കുടിച്ച് നാവൊക്കെ പൊള്ളി നിക്കാണ്. ചൂ അത് ചൂടുള്ള ചായ കുടിച്ചിട്ടേ ഓന്റുമ്മാ പൊള്ളിട്ട് നാവ് പൊള്ളിയാതന്നെ അമ്മക്ക് ഒരു ജാ ണല്ലോ ഒരു ടേസ്റ്റ് ഭക്ഷണങ്ങള് ഭക്ഷണം കഴിക്കാത്ത തന്നെ ഒരു സുഖം കിട്ടൂല. നാവിൻന്റെ തൊലി പോയ മാതിരിയാവും ആ പിന്നെ എന്ത
എന്തട്ട് ചായക്ക് കടി കൂട്ടിയേ
ചായക്ക് എന്താ ബോണ്ട അതേപോലെ തന്നെ പൊരിച്ച പത്തിരി രണ്ടും കൂട്ടി.
ആ എന്തോ ഹോസ്പിറ്റൽ കേസ്
അത് ഉപ്പാനായിട്ട് പോയതാ ഉപ്പാ കാണിക്കാനുണ്ട് അപ്പ അങ്ങനെ പോയതാണ് ഹോസ്പിറ്റൽക്ക്.
ആ അയ് ശെരി. അ അ നല്ല വിശേഷം അങ്ങനെ പോണ്. ആ സുഖാണ്. മയയിന്ന് കൊറവാണ്ല്ലേ ഇന്ന് കൊറവാണ്.
ഇവിടെ താച്ച്യാ ഞാനിപ്പ മഴ പെയ്യുന്ന വിചാരിച്ച് വേഗം കൊടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. എന്ന്ട്ട് വേഗം എന്തെയ്ത് വേഗം അവിടുന്ന് പോന്ന ണേ കൊട എടുത്താ പിന്നെ നനഞ്ഞു കഴിഞ്ഞാ പിന്നെ കൊട വെക്കാ സ്ഥലംണ്ടാവൂല അതാണ് കൊഴപ്പം അല്ലെങ്കി കൊഴപ്പില്ലായിരുന്നു ആ അത് പൊതുവേ എല്ലാർക്കും ഉള്ളതാണല്ലോ. കൊടെടുക്ക ഞാനൊക്കെ സ്കൂളിൽ പഠിക്കണ സമയത്തൊക്കെ നനഞ്ഞിട്ടാ പോയത് കാരണം കൊട തൊറക്കാൻ മ
കുട നനഞ്ഞാലോ നീയാരിച്ചിട്ട് നമ്മള് നനയേണ് പ്രശ്നില്ല കൊട നനയുമ്പോളാ പ്രശ്നം.
ടീച്ചർമാരോടൊക്കെ എത്ര ചീത്ത കേക്കലേ അറിയോ നമ്മളെന്തയ്യാ അറിയോ സ്കൂളിൽ ഇതേപോലെ തന്നെ കൊട നെനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുറന്നിടാൻ പറ്റൂലല്ലോ അവിടെ എത്ര കൊട തുറന്നിട അങ്ങട്ട് പൂട്ടിയാണ്ട് ഒരു മൂല വെക്കണം ആ മൂല് ബെല്ലടിച്ചൊക്കെ കഴിഞ്ഞാൽ ചെലപ്പോ നമ്മളെ കൊടൊക്ക നെലത്തുണ്ടാവും മണ്ണും ചളിയും ഒക്കെ ഒക്കെ പിടിച്ച് നിക്കണ്ടാവും. അപ്പൊ നമ്മളെന്തെയ്യും കൊടെന്തെയ്യും ബാഗിലിട്ട് ചുറ്റി മട മടക്കി വെക്കു‌ അങ്ങനെ ചെയ്യല് ഉം അവിടെ നാല് മണിക്ക് എന്തെലൊക്കെ പലഹാരം
നാല് മണിക്ക് ചെലസിം ഉണ്ടാക്കും ഞാൻ എന്താ സ്കൂളട്ട് മക്കക്കൊക്കെ ചോറണ്ട് വാരി കൊടുക്കലാ അപ്പ പിന്നെ കടേന്റെ ആവശ്യം ഇണ്ടാവില്ല ആ എന്നാ പിന്നെ ഓരോ തടിമക്കും പിടിക്കും മറ്റേന്നും പറഞ്ഞാല് ആ ഉച്ചക്ക് കൊർച്ച് കൊണ്ടേണ
ആ കൊറച്ച് അതു അല്ല പിന്നെ ഈ ഓര് വന്ന കയിഞ്ഞാ ഈ പലഹാരം എന്തെങ്കിലൊക്കെ ഇണ്ടാക്കിന്നും ശീലിപ്പിച്ചാ പിന്നെ അതന്നൊൽക്ക് വേണ്ടയരും ചോറ് വേണ്ടിരൂല ആ
ഇങ്ങാക്കലാ അപ്പം ചോറ് വാരി കെ കെടുത്തപിന്ന ഓൽക്ക് വയറുനറയും ഞമ്മക്കും സുഖാണ് പിന്നെ എന്തെങ്കിലും വേണ്ടെങ്കിൽ അതന്നെ ഞാൻ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴ് ഞാൻ എന്താ പിന്നെ എന്തെലും കടി എന്തെലും ഉണ്ടാക്കി കൊടുക്കല് സ്കൂളട്ട് വരുമ്പോത്തേന് വേണ്ട ചോറ് വാരി കൊടുക്കും
ആ അതാണ് നല്ലത് എന്നാ പിന്നെ പ്രശ്നുല്ലില്ലല്ലോ ശരീരത്തിനും കേടില്ല അല്ലെങ്കിൽ ഈ ഓയിൽ ഭക്ഷണം അത്ര നല്ലതല്ലല്ലോ എന്താ സ്കൂൾക്ക് എന്താകൊണ്ടോയല് ചോറെന്തെലും കൊണ്ട്
ആ ച ചോറന്നെ കൊണ്ടോയല് ഒലക്ക് തന്നെ എല്ലാ കൂട്ടാനൊന്നും പറ്റൂല ഒന്നെങ്കിൽ മുട്ട അല്ലേൽ എന്താ ഉരുളകേയങ്ങ് പൊരിച്ചത് അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത് ഇത് മൂന്ന് മാത്രം പറ്റു ഉപ്പേരികളൊന്നും കൊണ്ടാവുല അതൊക്കെ ഭയങ്കര ടാസ്കാണ്
ആ അതാണിലേ ഹ് ഹി നമ്മളി ഇവിടെ സോയാബി പൊരിച്ചെട്കി ഉരുളങ്കി യങ്ങ് പൊരിച്ചെട്കി അങ്ങൻത്തെ സ്കൂള്ചോറ് കിട്ടല്ണ്ടോ
ഇല്ല ചോറ് ആദ്യൊക്കെ ഇണ്ടായിനി ഇപ്പ ഇതേപോലെ ഓല് എല്ലാ കൂട്ടാനും തിന്നാത്തോണ്ട് വെർതെ എന്താ പ്രൈവറ്റ് സ്കൂളാണേ അപ്പൊ നമ്മള് ഫീ കൊടത്തിട്ടാണ് എന്താ ചോറ് കൊടുക്കണത് അവിടന്ന്
ആ ആ അയ്യോ വെക്കല്ലേ ആ ഇപ്പം ഗവൺമെന്റ് സ്കൂൾളൊക്കെ
ആഹ് ആഹ് എല്ലാ ഫുഡ് ഉണ്ട് ഗവൺമെൻ്റായ പിന്നെ നമ്മക്ക് വല്ല്യ പ്രശ്നില്ല മക്കള് തിന്നില്ലെങ്കിലും ഇബിടെ വന്നിട്ട് കൊടുക്ക ഇത് നമ്മള് പൈസ കൊടുത്തിട്ട് ഒല്ക്ക് തിന്നാ കൊടുക്കമ്പോരിതല്ലേ
അതാണ്
ഉണ്ടാക്കും
ആ അങ്ങനെ കൊടുത്തയക്കലാവൂലേ അല്ലെങ്കിലും അങ്ങതന്നെയാണ് നല്ലത് ഉം പിന്നെ അതേപോൽ തന്നെ ഞങ്ങളൊക്കെ ഇവിടെന്ന് കൊടുത്തവെച്ചാൽ അത് അതേ പേലെങ്ങനെ ഇങ്ങട്
ആ ഇങ്ങട്ട് കൊണ്ടരും ഇത് പിന്നെ എന്തോ ഭാഗ്യത്തിന് കൊറച്ചേ കൊടുക്കലള്ളൂ അതാണ് ഞാൻ കുറച്ച് ചോറ് കൊടുക്കണണ്ട് ഞൻ കുറച്ച് കാണുമ്പോ തിന്നോളൂ മറ്റ് കൊറ കാണുമ്പോ ഇവൽക്കിത് കൊറെ ഇണ്ടന്ന് തോന്നി തീരെ ആ ആ തിന്നും കഴിക്കൂല
അതുപോൽതന്നെ നമ്മള് വാരികൊടുക്കതന്നെണെങ്കിൽ വാരി കൊടുക്ക ക്കാണെങ്കിൽ ഫോണൊക്കെ കൊടുത്ത
ആഹ് അങ്ങനെതിന്നളോ അതന്നെ ഞാൻ വൈകുന്നേരം വന്നിട്ട ഓൽക്ക് ഒറ്റയ്ക്ക് കൊടുക്കൂല ഞാൻ രണ്ടാക്കും മുടി എന്ത ഒന്നിച്ചിങ്ങട് വാരി കൊടുക്കൂല ടി വി ഒക്കെ എന്തേലും ഇട്ടുകാണ്ട്
ആ കാരണം അപ്പോൽ അപ്പോൽക്ക് ആ അപ്പോഓൽക്ക് എന്തയ്യു ഇറങ്ങണ അറിയെന്നെ ഇല്ല അ എല്ലെങ്കിൽ ഫോണ് ഫോണ് ഒനും കൊടുക്കാഞ്ഞാൽ ഓൽക്ക് പെട്ടെന്ന് മതിയാവും ചെയ്യും അതാണ്ടാവല് ഹ് ആ
പിന്നെ ഒന്നും വാണ്ട ഓട്ടോമാറ്റിക്കിലി അങ്ങനെ എറങ്ങി പോയിക്കോളും ഇന്നിപ്പ നെയ്ച്ചോറണ്ടാക്കിന് രാവിലെ ഒൽക്കു ഞങ്ങളൊക്കെ ചോറണ്ടായിനി അപ്പൊ നെയ്ച്ചോറണ്ട ഉണ്ടായപ്പം ഞാന് നെയച്ചോറ് വാരികൊടുത്തപ്പ അപ്പോന് തേയിനില്ല പിന്നന്നോട് പറഞ്ഞ കുറച്ച കൂടി ഇട് ബിരിയാണി ഞാനപറഞ്ഞ ബിരിയാണി കയിഞ്ഞ് ഇനി ബെറുച്ചോറ്
ആ ആ അങ്ങത്തെ ചോറുകൾക്കെ ആവുമ്പോലേക്ക എപ്പഴും കിട്ടുന്നില്ലല്ലോ എപ്പളയിലൊക്കെല്ലേ കിട്ടുന്നത് അതാണ് അപ്പൊ വലുത് പോണതും അറിയില്ല അപ്പൊ ഞമ്മള് വിച്ചിരിക്കും ഒൽക്ക് അപ്പ വെശകും ഓലക്ക് തിന്നാൻ കഴിയും തിന്നാതിരിക്കാണ്
ആ പിന്നെന്ന്പറഞ്ഞ പോലെ ഈ പറഞ്ഞമാരിക്ക എന്ന് ഈ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്ത
ആ ആ അതാണ് നമ്മള ആരോഗ്യത്തിന് ഭയങ്കരായിട്ട് പ്രശ്നം നമ്മളക്ക ഇപ്പൊ ന്ന്ണ്ടാവൂല ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവൂല പിന്നെന്റെ ശേഷാവും നമുക്ക് ഒരു ഒരു ഇത് കഴിഞ്ഞാലോ നമ്മക്ക് ഇതിന്റെ ഒക്കെ ഇതൊക്കെ അറിയൊള്ളു അങ്ങനേണല്ലോ പിന്നെ രാത്രിക്കേക്ക് ഒന്നാകെ വെക്കുന്നതണോ ഉച്ചേക്കും രാത്രി
ആ രാത്രി ഒന്നായിട്ട് വക്കലന്നേണ് പിന്നെ ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ചെലപ്പോ പ്പോ എന്താ ഇത് ചപ്പാത്തി പിന്നെ അതുപോലെ ഓട്സ് അങ്ങനെയൊക്കെ ഷുഗറുള്ള പേഷ്യൻറ്സ് ആണേ ആ അപ്പൊ പിന്നെ ഓൽക്ക് എന്തേലും സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കണം
ഉം ഉം രാ
ഞങ്ങളൊക്കെ പിന്നെ ചോറന്നേ തിനല് ആ രാഗിപൊടിയൊണ്ട് ദോശ ചുടും
ദോ ദോശ ഉണ്ടാക്കാറുണ്ടോ? നന്നാറി നന്നായിട്ട് കിട്ടോ ഇങ്ങട്ട്
ഇവിടെമ്മ മാവരക്കും ഇന്നിട്ട് നമ്മള് കുറച്ച് നെയ്യ് എന്ത ച ട്ടിയിലാക്കിയിട്ട് നെയ്യ് പരത്തിയിട്ട്
മാവ് എങ്ങനെ അരക്ക അയിന്റെ
അതായത് ഐക്ക് വെള്ളം ചേർക്കും ആ തേങ്ങ ഇടും ആ പൊടി ക്ക് നമ്മള് വെള്ളം ചേർക്കും അതായത് പൊടിയല്ലേ രാഗി പൊടിയല്ലേ ആ ആ രാഗി പൊടിക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ട് അയിക്ക് തേങ്ങയിട്ട് ഉപ്പുട്ടിട്ട് കുറച്ച് വല്യ ക കട്ടില്ലാതെ കൊറച്ച് കൊറച്ച് വെള്ളൊഴിച്ചാ മതി എന്ന ചെറിയ കട്ടില്ലാണ്ട് ണ്ടാവൊള്ള എന്നിട്ട് പിന്നെ നെയ്യ് ചട്ട്ടീല് ഏ
മിക്സിയിലിട്ട് അരക്കോ
മിക്സിയിലിട്ട് അര ക്കണ്ട നമ്മ സാധാരണ എളക്കി കൊടുത്ത വേം കല കലങ്ങോലോ അപ്പൊ ആ പിന്നേ കൊറച്ച് നെയ്യ് നമ്മൾ ഫ്രൈ പാനന്റെ ചട്ടിയിൽ തടവി കൊടുത്തിട്ട് അതോണ്ട് ഒഴിച്ച് ശരിക്ക് നല്ല ദോശ പോലെ ഉണ്ടാവും മറിച്ചിട്ട് വേവിക്കേണ്ടി വരും നമ്മളെ സാധാ ദോഷന്റെമാരിക്ക് ആ കലക്കി ഇത് പാറഞ്ഞ ദോഷന്റെ മാരിക്ക് ആവൂല
ഞങ്ങള് സാദാ ദോശ ഞങ്ങള് രണ്ടു ബാഗോം മറിച്ച് ഇടലിണ്ട് സാദാദോശ ചൂടേണെങ്കിലോ ഇരുമ്പിന്റെ കല്ലാണ്ലേ അതിണ്ട് അടുപ്പത്ത് നിങ്ങള് ഒരു ഭാഗായി ക്കുല ചെലോലൊക്കെ ഒരു ഭാഗം കണ്ടിന് ചെലോലൊക്കെ കാണ ഒരു ഭാഗം മറിച്ചിടണ് ഞങ്ങള് രണ്ടു ഭാഗം മറിച്ചിടും പിന്നെ അതേപോലെ തന്നെ റാഗി പൊടിയോണ്ട് പുട്ട് ചുടാലോ
ആ പുട്ടൂടാ ആ ആ ഇവിടെ പിന്നെ പൊതുവെ ഇപ്പാക്ക് വല്യ രാഗിപ്പൊടി വല്യ ല്ല പിന്നെ ഇപ്പ ഈ പറഞ്ഞ മാരിക്കന്നെ എന്താ സേമിയത്തിന്റെ സേമിയ ഉണ്ടാവോലോ രാഗി സേമിയം അതുപോലെ ക്യാരറ്റ് സേമിയം ആ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും ഉമ്മ ചിലപ്പോൾ മക്രോണ ഇണ്ടാക്കും മക്രോണ പിന്നെ ഞങ്ങളൊക്കെ കയിക്കും ആ ഞങ്ങളൊക്കെ തിന്നും എല്ലാരും കൂടി
അല്ല ഇതെന്നും ഈ രാഗിപ്പൊടിയോണ്ട് പത്തിരിയും ദോശേം യാലും ഓൽക്കായാലും ചടക്കും ആ നമ്മളീ എന്നും നമ്മള് നമ്മളില്ലേ
ഇമ്മ വിളിക്കിണിണ്ട് എന്തേലൊക്കെ ആവശ്യുണ്ടാവിയ്ക്കാരം
ആ നമ്മളില്ലേ എന്നും ഇതേപോലെ തന്നെ രാഗി പൊടിയോണ്ട് ഉം പത്തിരിയും ദോശയും അതൊക്കെചിട്ട ഓൽക്ക് ചടക്കും പിന്നെ അതും അല്ല ഓൽക്ക് എപ്പളെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം തിന്നണന്നുണ്ടെങ്കിലന്നെ നമ്മൾക്ക് വേറെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും വേണോം അതാണ് പിന്നെ അവിടെ നല്ല എന്താണ് മയന്റെ ഒക്കെ അവസ്ഥ
മയ ഇവിടെ വല്ലാ ആ ഇപ്പ മൂടി കെട്ടി വന്നീനല്ലേ ഇപ്പൊ അങ്ങടന്നേ തിരിച്ച് പോയി
തിരിച്ചുപോയിന്നല്ലേ എന്താണ് തിരുമ്പിയതൊക്കെ ഒണങ്ങായിക്കാരം ലേ
എന്താ മോളിൽ കൊണ്ടോയിണ്ട് തോരടും അപ്പൊ പിന്നെ പുറത്തൊന്നും ഇട്ടിട്ട് കാര്യല്ല വെറുതെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങട്ടും എടുത്ത് നടക്കാന്നല്ലാതേ ഞാൻ പിന്നെ അതിന് നിക്കലില്ല
അയിന് നിക്കല്ലേല്ലേ ഹിഹി അല്ല വാഷിഗ് മെഷീൻ ഇണ്ടോ അവിടെ
മിഷീന്ണ്ട്
ആ ആ അങ്ങനെല്ലേ അതോണ്ട് പ്രശ്നല്ലാ വാഷിം മിഷീൻ ഇണ്ടെങ്കിൽ എവിടെങ്കിലൊക്കെ ഏയ് ന്താണ് ഇതേപോൽത്തന്നെ എ അതിൽ ഒണക്യണ്ട് എവിടെ വേണ ലമ്മക്ക് ചിക്ക ഈ ഞമ്മക്ക് വ ആ ഈ വാഷിഗ് മെഷീൻ ഇല്ലാതോൽക്ക് ഭയങ്കരം വിഷ ത്തപ്പാടാ കാരണം അകത്തൊക്കെട്ടാല് നല്ലോണം വെള്ളൂണ്ടാവും തുണ്ടാവും ഒണങ്ങി കിട്ടാനും ഭയങ്കര പണിയാണ് അല്ല ങ്ങള് വാഷിംഗ് മിഷീൻൽ ഇട്ടാണ്ടാണോ തിര്മ്പല്
തന്നെ
ആ
ഇപ്പൊ കാെർച്ചായ്ട്ട് പ്പ പിന്നെ ആ അൽക്കലില്ല മറ്റെത്ർഞ്ഞ കല്ല്മലൽക്കിനി ആ
ആ ആ കല്ല്മല് അല്ലേലും ക അലക്കല് ലേ ക കല്ല്മല്ട്ടലക്കുമ്പം ന്താണ് അതാണ് ഇൻക്ക് തോന്ന്ണ ഏറ്റവും വല്ല്യ നല്ലത് കാരണം നമുക്കൊരു എക്സസൈസ്
ആ അത് ശെര്യാണ് ഇപ്പ അയ്നാര്ക്കും പണിട്ക്കാനാവൂല്ലല്ലോ
ആ ഇപ്പൊക്കത്തിനും മട്യായണല്ലോ ഇപ്പ ഇട്ത്ത് കയ്ഞ്ഞാ ഏ മുണ്ടാ നമ്മക്ക് നമ്മക്ക്തെന്നേണ് ഞമ്മക്ക് ഫോണ് മ
പ്പ അപ്പ അയ്നൻസരിച്ച്ള്ളത് അസുഖങ്ങളും വര്ണ്ട്
അതാണ് പണ്ട് പണ്ട് പണ്ട്ള്ളോലെക്കെ എത്ര ആൾ ആ എത്ര പ്രായം ഇന്റെ വല്ലിപ്പൊക്കെ തേപോൽതന്നെ എത്ര പ്രായം നല്ല ഹ് പ്രായത്തില് നല്ല ആരോഗ്യായിട്ട് ഇങ്ങനെ ജീവിച് അതേപോലെ തന്നെ നമ്മക്കിപ്പം കയ്യാെന്നും ഇല്ല്യാ
ആ ആ ഓലാരോഗ്യാെന്നും എന്തായാലും ഞമ്മക്ക്ണ്ടാവുലാ ഞമ്മളൊക്കൊ ഓലെ പ്രായാവുമ്പോത്ത്ന് നമ്മളൊക്കെ പറ്റെ കെടപ്പിലാവും
ആ ഞമ്മള് ചക്ക പൂള അ കാവൂത്ത് കൗ ഏ ഇങ്ങൻത്തെ ഏ ന്ന് തിന്നലില്ലല്ലോ ഓലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ അതൊക്കേണ് കിഴങ്ങ് വർഗങ്ങളോടൊക്കെയാണ് കൂട്തല് അ കൈക്കാറവര് ഇൻക്കൊന്നും ഇഷ്ടല്ലട്ടോ തേപോൽതന്നെ പൂളിയായിട്ടും ചക്കായിട്ടാെന്നും ഇഷ്ടല്ല ങ്ങട്ട് മ്മ ങ്ങനെ പറയും തും തിന്നണം ഇതാണ് നല്ലത് ന്നൊക്കെ ങ്ങനെ എപ്പഴും പറയും ഇല്ല ചക്കിം പൂളിം ഒന്നും ഇഷ്ടല്ല അവ്ടെ ഇഷ്ട്ടാണോ ചക്കിം പൂളീം ഇഷ്ട്ടാണോ?
ആ ഇൻക്ക് ഭയങ്കര ഇഷ്ടാ ച്ച് ക്ക കൂട്ടാന് പൂള ഒക്കെ ഭയങ്കര ഇഷ്ടാ ആ അതൊക്കെ ഭയങ്കര ഇഷ്ടാ
ഉം ന്നാ അയ്ക്കോട്ടെട്ടോ ഞാ ങ്ങളെ വി
ആ ആ ആ ആ ഓക്കെ ന്നാ എന്നാ ശെരി